ഹലോ കേക്കുന്നുണ്ടോ ആഹ് സുഖാണ്
ആഹ് നമ്മള് മേരേജിനെ പറ്റിയാണേ പറയുന്നെ
ആഹ്
ഏഹ് മേരേജ് എന്ന് പറഞ്ഞാല് ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ആഘോഷാണ്
ഉം
ആഹ് ഹൽദിയും പിന്നെ പാർട്ടിയും ഒക്കെ ആയിട്ട്
അതെലേ ഉം ഉം ഇവിടെം അങ്ങനെ തന്നെയാണ്
ആഹ് പിന്നെ ഡ്ര സ്സെട്ക്കലും ചെക്കന്റെ വീട്ടില് വരലും അതിന് മുന്നേ വീട്കാഴ്ച അങ്ങൻത്തെ ഒരുപാട് പരിപാടികൾ ഇണ്ടാവും
ആഹ്
ഒരുപാട് കുടുംബക്കാരൊക്കെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് നട
ഉം ഉം ഉം
പിന്നെ പെണ്ണിനെ ഡ്രെസ്സ് എടുക്കാൻ കൊണ്ടോകും പെണ്ണിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും ആഹ് അങ്ങനെക്ക്യാണ് എന്റേതൊര് എഹ് സാധാരണൊര് കല്ല്യാണം തന്നെയിര്ന്ന്.
ആണോ ഇതേപോലെ തന്നെ
ആഹ് ഇതേപോലെ തന്നെ എല്ലോം ആലോചിച്ച് ആം എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അങ്ങനെക്കെയിര്ന്നു.
ഉം
കല്യാണം ന്ന് പറഞ്ഞാ നമുക്കൊര് ഏഹ് ഭയങ്കര ഇഷ്ടം തോന്ന്ന്നൊരു കാര്യാ. അ സമയം ഭയങ്കരൊരു താല്പര്യണ്ടാവും.
ഉം
എന്തക്കാ ചെയ്യാ എന്തക്കാ വാങ്ങ അങ്ങനെക്കെ ഒരുപാട്ണ്ടാവും.
ഉം
ഉം പിന്നെ സദ്യേന്റെ കാര്യാണ് പ്രധാനായിട്ടും.
അതെ
ആഹ് വാഴയിലെട്ട് സദ്യ എല്ലാർക്കും വെളമ്പും.
ഉം ഉം
പിന്നെം എല്ലാ വിഭവ ണ്ടാവും വറ്ത്തപ്പേരി, ശർക്കരപ്പേരി. പിന്നെ അച്ചാറ് പ്പേരി, കൂട്ടുകറി, ഓലൻ, അവിയല് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ടാവും. ആഹ് അത്രയും നന്നാക്കാൻ നോക്കും ആ ബ് ആഹ് ഇവടെങ്ങൾള്ളങ്ങനെക്കെ തന്നെല്ലേ സദ്യ കൊട്ക്ക്ന്നെ.
ഇവടെ അങ്ങൻ തെന്നെ സദ്യ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും.
ആഹ് എഹ് ചെലോട്ത്ത് കാണാ സദ്യയ്ക്ക് പകരം നെയ്ച്ചോറും ചിക്കൻ കറ്യൊക്കാക്ക്ന്നേ ആഹ് ഓരോ സ്ഥൽത്തേക്കും ഓരോ തരത്തില്ള്ള ഭക്ഷണരീതി
ഉം
ആഹ് എഹ് ഉം ഇപ്പൊ സ്വർണത്തിന് പകരം പലരും എഹ് മറ്റേ ആഭരണങ്ങള് മറ്റേ ആഭരണങ്ങള് കൊട്ക്ക്ന്നെ കണ്ടിണ്ട്. ഇരുത്തിരൂർപ്പ് പൊന്ന് പോലള്ളത് ഇപ്പത്തെ സ്വർണ്ണത്തിന്റെ വെലെ
ഇപ്പം അമക്ക് റെയ്റ്റ് വെച്ച്ട്ട് വാങ്ങാനും പറ്റില്ല പിന്നെ ഇപ്പത്തെ കുട്ട്യെക്ക് ബോധണ്ട്. ഇതൊന്നും കാര്യല്ലാല്ലോ.
സ്ത്രീധനത്തിന്റെ ആവശ്യല്ല. സാഹ് പക്ഷെ അന്നതൊര് നിയമാണ്. കൊട്ക്കണം എന്ന്ള്ളത്.
അതെ കാരണം ഇപ്പൊ ര് കേസ് വന്നിട്ടുണ്ടെങ്കില് ഏഹ് പെണ്ണ് പെണ്ണിന് സുഖ മറ്റേ കൊഴപ്പാണ് നമ്മള് ഒപ്പിട്ട് കൊട്ക്ക്ന്ന്ണ്ടല്ലോ.
ആഹ് തെന്നെ ആഹ് തെന്നെ ഇപ്പ ഈ അട്ത്ത് കണ്ട കല്യാണങ്ങൾലൊന്നും തന്നെ സ്വർണം കൊട്ത്തായിട്ട് കണ്ടില്ല.
ഉം
എല്ലാം തന്നെ ആന്റിക്കെന്യാ കണ്ടിട്ട്ള്ളെ
അതേ താലി മാത്രേ ഗോൾഡായിട്ട്ള്ളന്ന് തോന്ന്ന്നു.
താലി മാത്രം പിന്നെ ചെക്കന് ടീക്ക്ണ ചെയിനും ഗോൾഡായിട്ട് കൊട്ക്കും പിന്നെ ആഹ് മോതിരം മോതിരം ചെല് പ്പോ വീട് കാഴ്ചക്കല്ല എൻഗേജ്മെൻ്റിന് ഏഹ് വെരുമ്പം അത് ടീക്ക്ന്ന കാണാ ചെലപ്പോ പെണ്ണിന്റെ കയ്യില് ചെക്കന്റെ വീട്ടാര് വള ടീക്കുന്നോം കാണാം.
ആഹ്
ന്ന പറഞ്ഞ് ഉറപ്പിച്ച് വെയ്ക്കാം.
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ഉണ്ടാവുണ്ട് ചെലപ്പോ അത് ചെ ചെക്കൻ വരണമെന്നില്ല പെണ്ണിന്റെ വീട്ടുകാര് വന്ന്. അത് ചെക്കന്റെ വീട്ടുകാര് വന്നിട്ട് അമ്മയോ പെങ്ങളോ ഒക്കെ ഇട്ട് പോണത് കാണാം. അതൊക്കെയാണ് ഒരു കണക്കിന് നല്ലത്. എനിക്ക് കൂടുതൽ ഇഷ്ടം എളുതായിട്ട് കല്യാണം കഴിക്കണ തന്നെയാ
ആഹ്
ആഹ് പിന്നെ പിന്നെപ്പം മാരേജിനെ പറ്റി ഇപ്പൊ എന്താ പറയാൻ ഉള്ള്.
മാരേജിനെപറ്റി ഇപ്പോ സെറ്റിൽഡ് ആയിട്ട് കഴിച്ചാ മതിയെന്നാണ്.
അതന്നെ ജോലി കിട്ടിയിട്ട് ജോലി കിട്ടീട്ട് കഴിക്കണതാ നല്ലത്. ഇപ്പോ ഒരു വിധം പെണ്ണുങ്ങളും ജോലി കിട്ടാണ്ട് കഴിച്ചിട്ട്. ഒരു പിന്ന് വാങ്ങാൻ വരെ ഭർത്താവിനോട് കെഞ്ചണ്ട അവസ്ഥയാ.
അതെ
ചിലര് അത് അറിഞ്ഞിട്ട് കൊടു വാങ്ങി കൊടുക്കുന്നവരുണ്ട്. ഇട്ട്ടോ
ഉം
എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കിട്ട്. കണ്ടും ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ചിലരാണെങ്കില് എല്ലാത്തിനും ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരെയും കാല് പിടിക്കണം. അപ്പം സ്വന്താമായിട്ടൊര്. ആഹ് ജോലി ഉണ്ടെങ്കില് നമ്മക്ക് അയിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു.
ഇല്ല നമ്മള് ഡിപ്പെെൻഡ് ചെയ്യുന്നത് മോശമല്ലേ നമ്മളെ സെൽഫ് കാര്യങ്ങൾക്കൊക്കെ.
അതാണ് എല്ലാ കാര്യങ്ങളും ഓരെ കൊണ്ട് ചെയ്യിക്കുന്നതും മോശണ്.
അതെ
അപ്പൊ നമ്മള് ഒന്ന് സെറ്റില് ആയിട്ട്. കല്യാണം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം കൊറച്ച് ജീവിതമൊക്കെ അടിച്ചുപൊളിച്ചിട്ട്. കല്യാണൊക്കെ കഴിക്കാം.
ഉം
അവരുടേതായ സ്വപ്നങ്ങളൊക്കെ കുറച്ച് നടത്തിയിട്ടൊക്കെ.
ഉം
കല്യാണം കഴിക്കാ ഇന്റെക്കെ ഒരുപാട് സുഹൃത്തുക്കള്ണ്ട്. അവരൊ ക്കെ പറയുന്നക്കെ അങ്ങനെവേ ജോലി ഇല്ലാത്തത് കൊണ്ട്. ഒരുപാട് വെഷമിക്കേണ്ടി വന്നിട്ട്ണ്ട്ന്ന്. പറയണേക്കാം.
അതെല്ലേ ഉം
അപ്പം ജോലി ഇണ്ടെങ്കില് നല്ല കാര്യേരുന്നു
ഉം
എന്നാലിപ്പഴ് ആഹ് ഇപ്പത്തെ പെണ്ണങ്ങള് കൂടുതലും ചെയ്യ്ണത് ജോലി കിട്ടീട്ട് തന്നെയാട്ടോ കല്യാണം കഴി ക്ക്ന്നത് ഇപ്പത്തെ പെണ്ണുങ്ങക്ക് കുറച്ച് ബോധം വെച്ചിണ്ട്.
ഇണ്ട് ഒരു ഇരുപത്തിാറു ഇരുപത്തേഴ് ഏജ് ആവും കല്യാണം കഴിയുമ്പോ
ഒക്കാ വയസ്സൊക്കെട്ടാണ് ഇപ്പൊ കല്യാണം കഴിക്ക്ണ് അപ്പത്തേക്ക് ഓരോരു വിധം സെറ്റിൽ ആയിട്ട്ണ്ടാവും. ഇപ്പൊ
ഉം
പിന്നെ ഡ്രസ്സ് പെണ്ണിന് കൊണ്ടുവരാച്ചാല്. പെണ്ണിന്റെ എല്ലാ സാധനവും വാങ്ങുന്നൂരുണ്ട്.
ആഹ് പെട്ടി
ആഹ് ചെ ആഹ് പെട്ടിയിലൊക്കെ ആക്കി എല്ലാ സാധനങ്ങളും കൊണ്ടെരും തലേന്ന് പാർട്ടി ക്കി തലേന്ന് വീട്ടി കൊണ്ടകൊടുക്കു ഒന്നുങ്കി ചെക്കൻ്റെ ബന്ധുക്കളോ അല്ലെങ്കില് ചെ ക്കൻ്റെ ആൾക്കാ ഫ്രണ്ട്സുകള് ചങ്ക് ചങ്ക് സുഹൃത്തുക്കളൊക്കെണ്ടാവല്ലോ
ആഹ്
ഓരൊക്കെ കൊണ്ട് കൊടുക്കുന്ന കാണാ ഇപ്പം നമ്മള് സപ് ആഹ് വ്യത്യസ്തായ്ട്ട് ഒരേവീട്ടിലേക്ക് കൊണ്ടോയിരുത്തീട്ട് ഭക്ഷണൊക്കെ കൊടുക്കും
ഉം
ഉം അങ്ങനെ ചെയ്യലുണ്ട് കൂടുതലും ഉം പിന്നെ ചെലോര് പെണ്ണിനെ വീ ച്ചിട്ട് അവളുടെ ഇഷ്ടങ്ങളൊക്കെ ചോയിച്ചിട്ടാണ് വാങ്ങ ഉം അങ്ങനെ ചെയ്യാത്തതും ഉണ്ട്
അതൂണ്ട് ഉം
ഉം അങ്ങനെ ചെയ്യാത്ത കൊറേ കുടുംബങ്ങള പറ്റീട്ട് അറിയാ
ഉം
ഓളേ കൂടി വിള്ച്ചിട്ട് ഓള ഇഷ്ടങ്ങളും ഓള ആഗ്രഹങ്ങളൊക്കെ ചോയിച്ചിട്ട് വാങ്ങാണെങ്കില് കൊറച്ചുംകൂടി ഒന്ന് നന്നാവും
ഉം അതെ ഉം
പിന്നെപ്പ മാരേജിനെ പറ്റി പറയാണെങ്കില് പിന്നെ വീടുണ്ടാക്കല് സൊന്തായിട്ടൊരു വീടുണ്ടെങ്കിലൊക്കെ
നല്ലതാണ് ഉം
അല്ലെങ്കി പിന്നെ ഭർത്താവും ഭാര്യയും കൂടി സൊന്തായിട്ട് അധ്വാനിച്ചിട്ട് വീടുണ്ടാക്ക
ഏഹ് സപ്പറേറ്റ് നിക്കുന്നന്നെ ആയിരിക്കും കൊറചൂടി ബെറ്ററ്
ആഹ് ഈ ചെലോട്ത്ത് കേട്ടീന അമ്മായിമ്മ പോര് അത് ഇത്ന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞഴിഞ്ഞാല് നാത്തൂംപോര് അങ്ങനെക്കെ കൊറേ കേട്ടിട്ട്ണ്ട്
അതിണ്ട് ഉം
ഉം ആഹ് അപ്പൊ അതൊന്നും ഇല്ലാത്തതാണ് ന്നല്ലെങ്കില് ചെലോട്ത്ത്ട്ടോ എല്ലാടത്തൊന്നുല്ല ചെലസ്ഥലങ്ങളിൽ അങ്ങനെണ്ട് ചെലോര് മറ്റേ തീ കോത്തി കൊല്ലണത് അങ്ങനെക്കെ ഓരോന്ന് കേട്ടിട്ടില്ലേ പിന്നെ സ്ത്രീധനം കൊടുക്കാത്തേന് ഒക്ക അങ്ങനെ പലതും കേട്ടിട്ട്ണ്ട് പിന്നെ ചെലപ്പോ ഭത്തക്കാമ്മാരന്നെ ഇത് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നോവിക്കുന്നതൂണ്ട്
ഉം
പിന്നെ അത് പേടിച്ചിട്ടും ഭയന്നിട്ടൊക്കെ ഒരു അത് മതിയേ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പൊ സമൂഹത്തിൽ കൊറെ നടന്നീണ്ട് അതൊക്കെ
അതെ എനിക്ക് തോന്നുന്നത് ആഹ് ഈ ജോലി ഉള്ളവരൊന്നും സൂയിസൈഡ് ചെയ്യാൻനിക്കില്ല ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നാണ്
അതാണ് ജോലി ഇണ്ടെങ്കില് അത്ര നമ്മള് സ്വന്തായിട്ട്
ഉം
ചെയ്യേണ്ട ഹ് കാര്യങ്ങളൊക്കെ കഴിയല്ലോ
ആ കഴിയും
ആഹ് അതാണെ പിന്ന ഒരു ജോലി ഉള്ളതാണ് ഏറ്റവും നല്ലത്
അതെ പിന്നെ കൊറെേയൊക്കെ വീട്ടുകരുടെ പ്രശ്നമുണ്ട് പെൺകുട്ടികൾടെ
അതിണ്ട് ഒരു ഒന്നും ആലോചിക്കാണ്ടേ ഇപ്പ ജോ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെയാട്ട് കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടുകാരുണ്ട്
അതെ പൊസിഷൻ നോക്കിട്ട് കെട്ടിച്ചു കൊടുക്കും എന്നിട്ട്
അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കേണ്ടത് ആഹ് കുട്ടിയായിരിക്കും
അതെ
പിന്നെ എന്തെങ്കിലും വിഷമം പറഞ്ഞാല് വീട്ടുകാര് സ്വീകരിക്കൂല്ല പിന്നെ പറയും എങ്ങനെയെങ്കിലും ആഹ് സഹിച്ചു നി നാട്ടുകാർ എന്ത് പറയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇപ്പത്തെ പെൺകുട്ടികള് കൊറെക്കെ മാറീണ്ടന്ന് തോന്നുന്നു വീട്ടുകാരും ഉം വീട്ടുകാരായാലും ഇപ്പം ഭർത്താക്കന്മാർക്ക് വേണ്ടാന്ന് പറഞ്ഞാ അപ്പം തന്നെ അച്ഛനോ ആങ്ങളെോ വിളിച്ചിറക്കി കൊണ്ടു കൊണ്ടരും
അതെ ഉം
അങ്ങനെയൊക്കെ ആവുമ്പോ ഒരു സമാധാനാ കല്യാണോ കഴിച്ച് വച്ചിട്ട് പേടിക്കാൻ മാത്രോന്നുമില്ല
ആഹ്
ഉം
പിന്നെ നമ്മളെ പാർട്ട്നറെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളുന്ന് അവർക്കും ഒരു ഇതൊന്നുമില്ലല്ലോ കാരണം അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും
അതാണ് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് ജോലി ഇണ്ടെങ്കില് നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ജീവിക്കാം അഥവാ ഡിവോഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് സ്വന്തമായിട്ട് ജീവിക്കാം മ് പിന്നെ സ്വന്തം വീട്ടാരേയും കഷ്ടപ്പെടുത്തണ്ട ഭർത്താവിനേയും കഷ്ടപ്പെടുത്തണ്ട
ഉം
അതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന പെൺകുട്ടികൾടേ കാര്യം വളരെ കഷ്ടാ
അതെ ഒന്നും ചെയ്യാനാവൂല്ല
ഉം
മക്കളുണ്ടെങ്കിൽ പിന്നെ അവർടെ കാര്യം ഓർത്തിട്ട്
ആഹ് മക്കളുണ്ടെങ്കിൽ കുറെയൊക്കെ കടിച്ചു പിടിച്ച് അവിടെ നിക്കും
ഉം
എന്ത് വന്നാലും വേണ്ടില്ല മക്കക്ക് വേണ്ടീന്ന് പറഞ്ഞിട്ട് ചിലര് കൊറേ ജീവിതം വക്കുന്ന പെണ്ണുങ്ങളുണ്ട് ചില ഭർ ത്താക്കന്മാരെ വീട്ടിലൊക്കെ ആണെങ്കില് അവര് നല്ലോണം നോക്കും
ഉം
സ്നേഹത്തോടെയും കാര്യത്തോടെയൊക്കെ നോക്കും
നോക്കും ഉം
വന്നപ്പം അതൊരു നല്ല കാര്യാണ്
ഉം
അപ്പം എപ്പം കല്യാണം കഴിക്കുമ്പോളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ ഇപ്പൊ ചെക്കൻമാരെ ഭാഗ്യത്ത് മാത്രം ആവണെമെന്നില്ല പെണ്ണുങ്ങളെ ഭാഗത്തും ചെലപ്പൊ തെറ്റു വരാം ഇപ്പൊ ഈ അവിഹിതം അങ്ങനത്തെയൊക്കെ ഇണ്ടാവും പെണ്ണുങ്ങളെ ഭാഗത്ത് അതൊന്നും പറയാൻ പറ്റൂല ചെക്കൻ ആയാലും പെണ്ണായാലും ഓരോ തെറ്റ് ചെയ്യുന്നുണ്ടാവും
രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാഡിങ്ങ് പോയ പ്രശനമില്ല
അതാണ് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പങ്ക് വെച്ചും അങ്ങ് സ്നേഹിച്ചൊക്കെ പോവുവാണെങ്കില് വിവാഹത്തിന് ശേഷം വല്യ കൊഴപ്പല്ലാത്ത രീതിയിൽ അങ്ങനെ പോകും ഏ അപ്പം ശരി ഇന്നാല് കേട്ടോ
ആഹ് ഒകെ